ആഹ് കേക്കുന്നില്ലേ
ആഹ് കേൾക്കണണ്ട് എന്തൊക്കെയ സുഖല്ലേ ഒല്ല വേറെ പഠിക്കാനൊക്കെണ്ട് മഴ ഉ മഴ ഇപ്പൊ മഴയൊന്നുംല്ല
ആഹ് ആഹ് ഇവിടെ നല്ല മഴ ഉണ്ടായിരുന്നു
ആഹ് ഇവിടെ വൈകുന്നാള ഇണ്ട ഇനിപ്പ ഇല്ല ഉെ നാളെ ഇത്രയും ദിവസം ആ ഇത്രയും ദിവസം കോളേജ് ജില്ലനും ഇത്രയും ദിവസം കോളേജ് ജില്ലേനും ഇന്ന് കോളേജ് നാളെ ഇനി കോളേജി നാളെ കോളേജ്ണ്ട്
ഇല്ല
നാളെല്ലല്ലോ മറ്റ നാളെ ലീവ് കണ്ടില്ലേ ന്യൂസ് കണ്ടില്ലേ സ്കൂള്ന് മദ്രാസിനൊ മദ്രസുണ്ട് സ്കൂളിന് മറ്റന്നാള ലീവ്
ആഹ് ആഹ്
ആഹ് അപ്പൊ നാളെ ഇത്രയും ദിവസം കോളേജ് ഇല്ലായിരുന്നു ഇപ്പൊ നാളെ മുതല്ണ്ട്
പിന്നെയും പഠിക്കാൻ തുടങ്ങി
അതെ ഒരാഴ്ച ആയിട്ട് വാലുവേഷന്റെ ലീവ് ആയിനു കോളേജ് വീണ്ടും ഒണ്ട്
ആ മഴയുമില്ല ഇപ്പൊ രാവിലെ
ആ ഇ അ അതാണ് പിന്നെള്ളത് ഇപ്പൊ കൊറ ഒരാഴ്ച ലീവ് എടുത്തോണ്ട് പിന്നെ അങ്ങട് പോവാന്നൊരു മടിയ
വെറുതെ ഇരിക്കയാ
ഏ
ഇപ്പൊ വെറുതെ ഇരിക്കയാണോ
വെറുതെ ഇരിക്കല്ല പഠിക്കാനുണ്ട് അപ്പൊ അതിന്റെ ഒരു ഇതില് ഞാൻ നിക്കേണ്
ആഹ് ആഹ് പഠിച്ചോ നല്ലോണം ഇപ്പം പഠിക്കുമ്പോൾ നമുക്ക് വിദ്യാഭ്യാസം
അതെ അതെ അതൊണ്ട പിന്നെ ഇത്ര മടി ഉണ്ടെങ്കില് പഠിച്ചാന്നൊക്ക പഠിച്ചാന്നൊരു കാര്യല്ല
അതന്നെ മദ്രസെ പഠിക്കുന്നുണ്ടോ
ഏ ഇല്ല ഒക്കപ്പാടൊന്നും കഴിയില്ല ഇ തന്നെ കഴിയുന്നില്ല
മ മദർസ എത്ര വരെ പോയേ
മദ്രസ് ഞാൻ പഠിക്കണ സമയത്തൊക്കെ ഏഴാം ക്ലാസ് വരെ ഉള്ളായിരുന്നു ഇപ്പ ഇവിടെ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ഉണ്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് ഏഴാം ക്ലാസ് വരെള്ളൂ അന്ന് അതാണ് ലാസ്റ്റ് ക്ലാസ് അവരെ പഠിച്ചിക്കണ് പൊതു പരീക്ഷ ലാസ്റ്റ് എഴുതിയത് ഏഴാം ക്ലാസ്ന്ന്ങ്ങാണ് ഉം പിന്നെ പഠിച്ചിട്ടില്ല പിന്നെ പ്ലസ് വൺ പ്ലസ് ടു അതേപോലെ ഏഹ് ഈ മോറൽ സ് സ്കൂളിലാ പഠിച്ച കഴിഞ്ഞേ പ്രൈവറ്റിലാ പഠിച്ച കഴിഞ്ഞേ
ആഹ് ആഹ് ആഹ്
നിങ്ങൾ അങ്ങനെ കൊറച്ച് പഠിച്ചിരുന്നു എന്നാലും ഓർമയൊന്നും ഇല്ലാ
ആഹ് നമ്മുക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും ജോലിയൊക്കെ കിട്ടുമല്ലോ സ്വന്തം കാലിൽ നിക്കാനും നമ്മളെ ആവശ ശ്യങ്ങൾക്കൊക്കെ ഈ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ എന്താ ജീവിതത്തില് എന്താണെങ്കിലും ആരേം കാല് പിടിക്കണ്ടല്ലോ നമുക്ക്
ഉം ഉം അതാണ് ജോ ജോലി വേണം ജോലി ഇല്ലാതെ ഇന്നത്തെ കാലത്ത് പിടിച്ചു നിക്കാനും പറ്റൂല
അതന്നെ അല്ല ഇപ്പൊ ആദ്യം ഒക്കെ ആദ്യ ഇത് എന്താ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിവ് കിട്ടുന്നത് പുസ് പുസ്തകങ്ങളിൽ നിന്ന് മാത്രല്ലേ ഇപ്പം അങ്ങനല്ലല്ലേ
ആഹ് എന്തൊക്കെ പിന്നാ എന്ത് എന്ത് ആവശ്യം ഇപ്പം വയസ്സായവരുവരെ ജമിനി എന്ത് ചോയിക്കാനും ജമീനി
അതന്നെ ജെമിനി പറഞ്ഞ് തരുമല്ലോ എല്ലാം അപ്പൊ നമുക്ക് നമ്മളെ എന്ത് ആവശ്യമാണെങ്കിലും നമുക്ക് എന്ത് കാര്യം അറിയണെങ്കിലും ആദ്യം അതുപോലെ അല്ലല്ലോ ആദ്യം നമു പുസ്തകങ്ങളൊക്കെ തപ്പിയെടുക്കണം ഇപ്പോ അങ്ങനല്ല ഇപ്പോ നമുക്ക് ഓൺലൈൻ ആയിട്ട് ഇപ്പം എന്താ ഓൺലൈൻ കോഴ്സുകൾ തന്നെ ഉണ്ടല്ലോ അല്ലേ പുറ
ആഹ് ആ വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റിയ കോഴ്സുകളും കാര്യങ്ങളൊക്കെ ഇൻ
അല്ലാതെ ഓൺലൈൻ ആയിട്ട് ജോ വർക്ക് ചെയ്യുന്നവരും ഉണ്ടല്ലോ
ഉം പണ്ട് പഠിക്കാൻ ഇഷ്ടം ഇണ്ടെങ്കിലും ഓൽക്ക് സാഹചര്യം ഒക്കൂലേനു ഇപ്പം അങ്ങനെയല്ല പണ്ട് ഇപ്പൊ വയസായാലും വരെ പഠിക്ക്ണ്ടല്ലോ
വിദ്യാഭ്യാസം എന്താണെങ്കിലും വേണം ഈ കാലത്ത് എല്ലാർക്കും അത് വേണ്ട ഒന്നാണ്
അതെ പിന്നെ എന്താ വെച്ചാല് നമ്മള് ഇവിടുത്തെ ഓരോ ദിവസം കൂടുന്തോറും ചെലവ് കുടും അപ്പൊ കോളേജ് നമ്മൾ കോളേജ് കുട്ടികളാണെങ്കിൽ പോലും ഒരു മാസം നമുക്ക് കോ ബസ് നന്നേ നല്ല പൈസ ഉണ്ട് എത്രയാ വെച്ചിട്ടാ വീട്ടുകാരൈന്ന് ഇങ്ങനെ
അത് മാത്രല്ലേ പിന്നീ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ ആവുമ്പോ എന്താ അവര്ക്ക് ഈ കൊ എന്താ ഫുഡ് കഴിക്കാനൊക്കെ അവര് പുറത്തുന്നൊക്കെ ഫ്രണ്ട്സിന്റെ കൂടെ
ആഹ് അതാണ് ഉം ഉംനമ്മളിപ്പോ എത്ര തന്നെ ഇതാക്കിയാലും എടക്കൊ പിന്നെ എങ്ങനെയൊക്കെ പോവേണ്ടി വരും ഫ്രണ്ട്സ ഒക്കെ പോകുമ്പോ നമ്മള് എങ്ങനെ പറയാൻ പറ്റില്ല എപ്പളും ശരിയ എ എപ്പളും പോകണ്ട എന്നാലും പുറത്ത് പോന്നെകിൽ നമ്മള് കൈ കൈ
എന്താ പഠിക്കുന്ന അതന്നെ ഈ പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എന്തേലും ഓൺലൈൻ വർ വർക്കുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചെയ്യുമ്പോ തന്നെ നമുക്കുള്ള പൈസ നമുക്ക് കിട്ടുമല്ലോ നമ്മള ആവശ്യ ങ്ങൾക്കുള്ളത് എപ്പോഴും ഇപ്പോ വീട്ടുകാരോട് ചോദിക്കാൻ പറ്റൂലല്ലോ
ആഹ് ഉം
അത് തന്നെ ഇപ്പൊ ഒരു ഫോണിൽ റീചാർജ് ചെയ്യാ ആണെങ്കിലും ആദ്യത്തെ പോലെ അല്ലല്ലോ മുന്നൂറ് നാനൂറ്
ആഹ് അതാ പറഞ്ഞത് ഓരോ ദിവസം കൂടുന്തോറും നമ്മളെ ചെലവും കൂടുവാണ് സാധാനത്തിന്റെ ഡിമാൻഡും കൂടാണ് പൈസ ചെല ഒക്കെ കൂടുവല്ലേ
പിന്നെ
ഉം പിന്നെ ഞാനിപ്പോ കോളേജിന്റെ കൂടെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നോക്കണം ന്ന് വിചാരിച്ചു അപ്പം ന്ന് ഒരു അക്കാദമി പോയി ചോദിച്ചു ശരിയായിരിക്കും പിന്നെ കോളേജ അടുത്ത് തന്നെ ഒന്നിണ്ട് അപ്പോ കോളേജ് മൂന്നേകാലിന് വിട്ടാല് അവിടെ മൂന്നര മുതൽ അഞ്ച് മണി വരെ വർ ഏഹ് ചെയ്യാന്നുള്ളതിൽ ഒരു വർഷത്തെ കോഴ്സ് അപ്പോ എനിക്കിതി ഇതിന്റെ കൂടെ കൂടെ തന്നെ തേഡ് ഇയർ ഇറങ്ങുമ്പോ ഇതു കംപ്ലീറ്റ് ആവും ഇറങ്ങുമ്പോ കംപ്ലീറ്റ് ആവില്ല രണ്ടു മാസം അയിനെത്രയാ വൺ ലാക്ക് വൺ ലാക്ക്
അത്രേള്ളൂ
ആഹ് വൺലാക്ക് ഇണ്ട്
ആഹ അതന്നെ ഒരു കൊല്ലത്തിനാ
അതിന് അതില് ഡിജിറ്റൽ മാർക്കറ്റിംഗ വീഡിയോ എഡിറ്റിംഗ് മോഷൻ ഗ്രാഫിംഗ ഒക്കെ പാട് എ ഡിജിറ്റൽ മാർ വെറും ഡിജിറ്റൽ മാർക്കറ്റിംഗ അല്ല ഗ്രാഫിക് ഡിസൈനിങ്ങും ഡിജി ഡിജിറ്റൽ മാർക്കറ്റിങ്ങും മോഷൻ ഗ്രാഫിക്സും അതേപോലെ നിക്ക്ങ്ങെനെവീഡിയോ പ്രോഡക്ട്സ് അതൊക്കെ ഭയങ്കര ഇഷ്ടം പക്ഷെ അത് ഇതില് ഇൻക്ലൂഡഡ അല്ല എന്ത് എന്താപിന്ന് അപ്പൊ ഞൻ അത് പഠിക്കാന്നുണ്ടെങ്കിൽ എനിക്ക് എന്താ ഈ ഇതിന്റെ ഡിഗ്രീന്റെ കൂടെ തന്നെ ഇറങ്ങുമ്പോ ഇത് കംപ്ലീറ്റ് ആക്കി സർട്ടിഫിക്കറ്റ് കിട്ടും പിന്നെ പ്ലേസ്ഡ ആ പ്ലേസ് ആ ആ ഗ്യാപ്പ് വരന്നില്ല അതെ അതെ മും ശരിക്കറിയണകി ഞാന് ഏ ഇന്റെ വയസ്സ് നോക്കാണെന്നുണ്ടെങ്കി ഞാനിപ്പോ ഒന്ന് തേടിയറ് എത്തേണ്ടതല്ല
ആ ആ
എ കൊത്ക് വർഷം എക്സ്ട്രാ കിട്ടി അപ്പോ ആ വർഷം ഒന്ന് യൂട്ടിലൈസ് ചെയ്യണെകി നല്ല പോലെ യൂട്ടിലൈസ് ചെയ്യ ന്നുണ്ടെങ്കി വേഗം വേഗം കരിയറ് സെറ്റ് ആക്കാൻ പറ്റും
ആ അത് ശരിയാ
അപ്പ അത് നോക്കിണ്ട് കോളേജ് ആ കോളേജിന്റെ അടുത്തുണ് പിന്നെ അഞ്ച മണി വരല്ലേ പിന്നെഅഞ്ച മണിക്ക് ബസ് കയറിയാൽ മതിയുന്നുള്ള ഒരു രീതിക്ക് നോക്കുന്നുണ്ട് ഇൻഷാഅള്ളാ ശരിയാവോന്ന് അറിയൂല എക്സ്പെൻഷൻണ്ട്എക്സ് എക്സ്പെൻസ് ഉണ്ട് ഇപ്പൊ എന്തായാലും ഇപ്പ ഡിഗ്രി കഴിഞ്ഞാല് എക്സ്പെൻസ് ഉണ്ടാവും പ്പം പിന്നെ ഇതിന്റെ കൂടെത്തന്നെയാണ് കൈയാണെന്ന്ണ്ടെങ്കിൽ അത് കഴിഞ്ഞ് കിട്ടും പിന്നെ ഇഷ് ഇഷ്ടള്ള വർക്ക് ചെയ്യുമ്പോ നമുക്ക് എന്തായാലും ഇ
ആ അത് തന്നെ നമുക്ക് ഇഷ്ടള്ളത് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക്
ആഹ് ഞാൻ പണ്ട് മുതലേ പറയണത് ഞാൻ കോളേജ് കഴിഞ്ഞ അതിന് പോകുള്ളൂ എന്ന അദ്യേ പറഞ്ഞിക്ക്ണ് വീഡിയോക്ക് വീഡിയോ എഡിറ്റിംഗ് അങ്ങനെ ഇതൊക്കെ കൊറച്ച് സ്കില്ലൊക്കെ ഇണ്ട് പിന്നെ ഒറ്റക്ക് ഫോണില് ചെയ്ത് ചെയ്തിട്ട്
ഉം ചെല രക്ഷിതാക്കള് ചിലപ്പോ കുട്ടികൾക്ക് താല്പര്യംല്ലാത്ത
ആഹ് ഇൻക്ക് പറഞ്ഞ ൻ്റെ ഡിഗ്രി കഴിഞ്ഞ് താ പല്ലേനി പക്ഷെ എനിക്ക് പ്രൊഫഷണൽ ഡിഗ്രി എടുക്കണെന്നേനി ബി എച്ച് ബി എച്ച് നെ അഡ്മിഷൻ ഒക്കെ എടുത്തിനി പിന്നെ എന്താ വെച്ചാ ബാംഗ്ലൂരേന പിന്നെ അങ്ങനെ എന്തൊക്ക കാരണം ആ വഴി തെറ്റി പോയി ഞൻ പി എസ് സി നോക്കി അങ്ങനെ പല പല കോഴ്സ് നോക്കി പക്ഷെ ന്റെ ഇപ്പ പറഞ്ഞ എ ഇപ്പാന്റ ഫാമിലിത്തെ എല്ലാരും പറഞ്ഞു ഡിഗ്രി വേണം പിന്നെ ഡിഗ്രി ഞാനും ആലോചിച്ചപ്പോ ഇ ഡിഗ്രി ഉണ്ടായി പോട്ടെ ഇനിപ്പോ എപ്പളെങ്കിലും ആ അപ്പോ ആ ആ ഡിഗ്രി ഒന്നു അല്ല അപ്പൊ എപ്പ എന്തെങ്കി ലുംഡിഗ്രി ഇതാക്ക വേണെന്നുണ്ടെങ്കിൽഞ അപ്പോ പോയി പഠിക്കണ്ടല്ലോ അ ഇപ്പ ഇത് കംപ്ലീറ്റാ
ആ ഡിഗ്രി നമുക്ക് പഠിത്ത നമുക്ക് എപ്പ വേണെങ്കിലും പഠിക്ക ഇപ്പം ഓൺലൈൻ അയിട്ട്
ആഹ് അപ്പ ഞാനെന്താ വിചാരിച്ച ച്ചേല് ഇതിന്റെ കൂടെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗും കൊണ്ടുപോയി അപ്പൊ എനിക്ക് എന്തായാലും ഈ കോളേജ് ഒരു മാർച്ച് ഒക്കെ നമ്മ സിക്സത്ത് സമ്മ് കഴിഞ്ഞിറങ്ങും പിന്നെ ഈ കോ ഇത് ഒരു ആ ഒരു ജൂണൊക്കെ ആവുമ്പോന് പ്ലേസ് ഡാവും
ആഹ് ആഹ്
അതും ദുബായി ഒക്കെ ഉള്ള ഒരു ഇതിലാണ് കമ്പനിയാണ് ഞാൻ നോക്കിയത് അപ്പൊ അങ്ങനെയൊക്കെ പ്ലേസ്ഡ് ആവാണെന്നുണ്ടെങ്കിൽ സുഖല്ലേ ആ പിന്നെ പിന്നെ ആഹ് പിന്നെ നല്ല സാലറി ആ ഞാൻ നോക്കി അപ്പൊ സാലറി നോക്കുമ്പോ അവിടുത്തെ പതിനായിരം ദിർഹം അവിടുത്തെ പതിനായിരം പതിനായിരം ദിർഹം ഇവിടെ രണ്ടു ലക്ഷത്തി എഴുപതിനായിരം
ആഹ് അപ്പൊ അതെന്നെ മതിയല്ലോ നമ്മക്ക്
അതെ അ അതെ നമ്മക്ക് കുറച്ച് കൊല്ലം ജീവിക്കാൻ ള്ളണ്ട്
കാണും ഈ കുട്ടികൾക്ക് താല്പര്യം ഇല്ലാത്തതിന് ചേർക്കുമ്പോ അവർക്ക് അതുകൊണ്ടാണ് ഈ
അ ആ വെറുതെ ഇപ്പ ഡിഗ്രിക്ക് ഇഷ്ട ഇപ്പ ന്റെ കസിൻ ഇതേപോലെ ഞാന ഓളെ കൂടെ ഇന്നലെ ഡിജിറ്റൽ മാർക്കറ്റിങ് നോ ക്കാൻ പോയി അപ്പ എനിക്ക് ഇഷ്ടായി അങ്ങനെ ഞാന് തീരുമാനിച്ചതാണ് ഇപ്പ അത് അറിയൂല ഉറപ്പായിട്ടില്ല അപ്പൊ ഓക്കെങ്ങനെന്ത ഓക്ക് ഡിഗ്രക്ക് താലപര്യല്ല അപ്പ പറഞ്ഞു പോവണ്ട ഓളെ പാരൻസും പറഞ്ഞു ഡിഗ്രിക്ക് പെയക്കോട്ടെ പെയക്കോട്ടെ പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞുന്ന പോവണ്ട അവർ താല്പര്യല്ലാത്ത
താല്പര്യ ഇല്ലാതെ പോയിട്ടൊരു കാര്യല്ല കാരണം നമ്മളെ മനസ്സിൽ എന്താ പറയാ
ആഹ് പിന്നെ സപ്ലി വാങ്ങി വെറുതെ സപ്ലി വാങ്ങി ൻക്ക് ഇതേ പോലെ ഹിസ്റ്ററി ൻക്ക് ഹിസ്റ്ററി ഇഷ്ടല്ല പക്ഷെ ഹിസ്റ്ററിയണ് ഗവൺെ മെൻ്റിൽ കിട്ടിയത് ഫുൾ ഹിസ്റ്ററിയാ പക്ഷെ ഇപ്പൊ ഞാൻ പഠിക്ക്ണേ പ്രൈവറ്റിലാ ഇന്റെ പൊളിറ്റിക്കൽ സയൻസ് പ്രൈവറ്റിലള്ളു ഗവൺമെന്റിലല്ല ഗവൺമെന്റിലുണ്ട് മഹാരാജാസ് അതേപോലെ മടപ്പള്ളി കോളേജ് അങ്ങനെ കുറച്ച് കുറച്ച് കോളേജ് ഒക്കെ നമുക്ക് ഭയങ്കര ദൂര പിന്നെ അതൊക്കെ ഓട്ടോണമസ് ഓട്ടോണമസ് അല്ലോട്ട് മെൻ്റില് കൊടുത്തിട്ടും ഇല്ലേനി അല്ലെങ്കി പിന്നെ എന്താ പറയാ ഇൻക്ഷ്ടല്ല ഹിസ്റ്ററി പ്പ ന്റെ പറഞ്ഞു ന്നവാണ്ട ഇഷ്ടല്ലാതെ പഠിക്കണ്ട താത്ത ഹിസ്റ്ററിയാണ് പക്ഷെ അത് വിചാരിച്ചിട്ട് ഇൻക്ക് ഹിസ് കണം ന്നില്ലേനി ക്ക് ഹിസ്റ്ററി യാകിട്ടിയ ഗവൺമെന്റ് മലപ്പുറം കോളേജിലൊക്കെ കിട്ടി പക്ഷെ ഹിസ്റ്ററി ക്ക് ഇഷ്ടല്ല പിന്നെ ഞാനത് ത്തിരി വെറുതെ സപ്പ്ളി വാങ്ങി ന്റെ ഒരു വർഷ് വെറുതെ കൊറേ വർഷം കളയേണ്ടല്ലോ
അതന്നെ നമുക്ക് ഇഷ്ടള്ളത് പഠിക്കാം അപ്പൊ അപ്പ തന്നെ നമുക്ക് പഠിക്കുമ്പോളും ഒരു ഇൻട്രസ്റ്റ് റ്റ്ണ്ടാവല്ലോ
ആണ് ഏ അപ്പൊ മ്മക്ക് ഇഷ്ടള്ള പഠിക്കുമ്പോ മ്മക്ക് അഹ് പഠിക്കാനും ഇൻട്രറസ്റ്റ്ണ്ടാവും അഹ് സപ്പ്ളി ഇല്ലാതെ കൊണ്ടോവും ചെ ഏ നേരെ മറിച്ച് സ് സപ് വെറുതെ ഇഷ്ടല്ലാതെ വീട്ടാരെ ആ വീട്ടാരെ ലെ അല്ലെങ്കി വേറെ ആരേലും പറേണ് കേട്ടോൽക്കിഷ്ടള്ള വിഷയട്ത്തിട്ട് വെുതെ സപ്പ്ളി വാങ്ങി നമ്മള വർഷം മ്മള് കളയേണ്ട ആവശ്യല്ലല്ലോ
അതെന്നെ
പ്പൊ ഞായിപ്പെന്റെ കസിൻസിനോടായാലുപ്പൊ പ്ലസ് ടു കഴിഞ്ഞെല്ലാരോടും ഞാനതാ പറയല് ങ്ങെക്കെന്താണിഷ്ടം അത്ട് അല്ലാതെ ഈ സമയ മ്മള്
അയെന്നെ നമ്മക്കെന്താ ഇഷ്ടപ്പൊ നമ്മളെ ഫ്രണ്ട്സൊക്കെ പോകുന്നത് ത് കണ്ടിട്ട് അതുപോലെ നമ്മള് ചെയ്ത് അവര്ഓരിക്കിഷ്ടള്ളതെ
ആ അതാണ് ഞാനും പറയണ് ഉം അപ്പൊ ഞാന് ആ അതൽ ഞാമ്പറയണ് താ പ്ലസ് ടു കിഞ്ഞ എല്ലരോടതാ ഞാമ്പറേല് ങ്ങക്ക് എപ്പൊ നമ്മൾ പ്പൊ ഡിഗ്രിആയാലും പ്ലസ് ടു കയ്യാന്ന്ക്കെയ്ക്കരോല് എത്തിരി ങ്ങനെ കുടുംബക്കാരായാലു അവ്ട്ന്നു ഇവ്ട്ന്നൊക്കൊ ത്പോലെ അഭിപ്രായങ്ങള്ണ്ടാവും എന്തായാലുണ്ടാവും അയ്കേ ക്കാനേ നിക്കണ്ട അവനാനെന്താണ് ചെയ്യാൻ പറ്റുന്നഹ് ചെയ്യാ
അത് തന്നെ പിന്നെ വേറോന്തൊക്കെണ്ട് വിശേഷം
പ്രത്യേച്ചൊന്നൂല്ല്യ
ആ ന്നാ വേ ന്നാ വെക്ക ആ ആയിക്കോട്ടെ എന്നാ ശെരി